ഹലോ ആഹ് കേക്കില്ലേ
ആഹ് കേക്ക്‌ണണ്ട് സൗണ്ട് കൊറവാണോ?
കൊറവുണ്ടോ? വോളിയൊന്ന് കൂട്ടട്ടട്ടോ സുഖായിട്ട് പോണ്.
എന്താ ആഹ് ഇപ്പ കേക്ക്ണ്ട് ആഹ് കേക്ക്ണണ്ട്.
ഉംഉം പെരുന്നാളൊക്കല്ലെയ്നോ? പെരുന്നാളൊക്കഴിഞ്ഞില്ലേ ഹെ. ഇന്നത്തെ ഉംഉം ആഹ് ഇട്ത്തീനി. ഫോട്ട് പരിപാടി പിന്നെ നമുക്ക് അധികം ഇല്ലിയ ഏഹ് ഏഹ് അത് ആദ്യം കഴിക്കാനൊരു മടി.
അയ് ശരി ആഹ്.
ഞങ്ങടെയടുക്കയിൽ ഇല്ലിയ പിന്നെ എന്തേലും ആവശ്യത്തിന് മാത്രം പിന്നെ- ആ ടൈമിലങ് ഉടുക്കാന്നല്ലാതെ. അല്ലാതെ നമ്മളിങ്ങനെ ചെല ആൾക്കാരുണ്ടല്ലോ ഫോൺ ഉം ആഹ് ആഹ് ആഹ് അങ്ങനത്തെ ഇത് നമുക്കില്ല.
ആഹ് ശരി എന്താ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കീനി
ഫുഡ്ഡ് മന്തിയേനി ആഹ് അങ്ങനെതന്നെ ഉള്ളെ അവിടുന്നാ ഞങ്ങള് ഓടറ് ചെയ്തത് പിന്നെ അന്ന് എന്തേലും വെക്കൂലേ മന്തി വെക്കലില്ലെയ്ന്. അത് വെച്ചാ റെഡി ആവൂല എന്റയ്ത് അപ്പോ പിന്നെ വക്കലില്ലല്ലോ. ഒക്കെ ബിരിയാണി അങ്ങനെ വെക്കും എന്നല്ലാതെ ഇപ്പോ പിന്നെ വെച്ച് വെച്ച് പിന്നെ റെഡിയായി കൊഴപ്പുന്നുല്ലാതെ.
ആഹ് ആഹ് ഇപ്പൊ റെഡിയായില്ലേ
ഇപ്പൊ റെഡിയായില്ലേ ആഹ് ഇപ്പൊ റെഡിയായി.
ഉം അയിന് പൊകക്കണ്ടേ
ആ ഉണ്ട് ആ ചെറുതായി ചെറിയൊരു പാത്രത്തില് ഇങ്ങനെ അത് വെക്കും ഉം ആക്കാൻ പറ്റു ഇങ്ങള് ഇങ്ങള് ആഹ് സൺഫ്ലവറ്
ആഹ് ശരി ഉം ഉം ആഹ് മന്തിയാണ് ഇൻക്ക് തോണത് ഏറ്റു എളുപ്പം മന്തിയാ തോന്ന്ണ്ലേ വെപ്പിന്.
ആഹ് മതി ആഹ് ബിരിയാണിയൊക്കെ - കൊറേ പണിയുണ്ടല്ലോ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ളത്
ല്ലേ അത് എങ്ങനെയാ നിങ്ങള് വെയ്ക്കണ രീതി ഒന്ന് പറഞ്തന്നാണി
ഞങ്ങളൊക്കെ ബീഫ് ആണെങ്കിൽ ബീഫ് അതൊന്ന് വേവിക്കും അതില് മസാലകളൊക്കെ- ക്കെട്ടങ്ങാണ്ട് ഇങ്ങനെ ഇതൊക്കണ്ടല്ലോ ഓരോ എന്താ പറയുക ഉള്ളിയും ഉള്ളിയൊന്നുംമല്ലാതും മേണ്ട ഓരോന്ന് പിന്നെ ക്യാപ്സിക്കോ അതൊക്കെ- വട്ടിക്കാണ്ടെല്ലാം അരിഞ്ഞിക്കാണ്ട് ഒന്ന് വേവിക്കും ബേക്കൽ മസാല മന്തി പൊടി ഉണ്ടാവുമല്ലോ മന്തി മസാലൻ്റെ പൊടി അത് ഇടും അതൊക്കെ- പിന്നെ അത് ഒന്ന് അങ്ങട് വേവിക്കും പിന്നെ ഓയിലും- സൺഫ്ലവർ ഓയില് അതില് വരും ഒന്നായിട്ട് കുക്കറില വേവിക്കലാണ്
ആ നമ്മളിപ്പപ്പോ ഈ ഈ സൺഫ്ലവറൽല്ലേ ഫുള് വേവിക്കുക
ആ വേവിക്ക
അതിന് മുമ്പ് നമ്മളിപ്പ ചിക്കൻ ആണെങ്കില് ചിക്കൻ വേവിച്ചെടുക്കണോ
വല്ലാതെ വെക്കലില്ല അത് വ് വേവിച്ചാലും വെക്കാ തോന്ന്ണ്ട് അപ്പ പിന്നെ വല്ലാതെ വെക്കലില്ല ഇൻക്ക് വെല്ല്യെ വെച്ചാ റെഡ്യാവാത്തൊര് താണ്. അയ്മെ മസാല തരി പ് പിടിക്കാത്തൊശേര് ആഹ് ആദ്യേ ബടെ ബീഫാക്കല്.
ആഹ് ബീഫാവുമ്പോ നിങ്ങള് ഓഹ് ആദ്യം ബീഫിനെ വേവിച്ചെട്ക്കും.
ആഹ് വേക്കണം അയ്‌മേ നമ്മളയ്‌ല് വല്ലാതൊന്നും അമ്മ വെക്കണേല് പത്ത് മിൻറ്റെല്ലാ ട്പ്പത്ത് വെക്ക്ണോള്ളൂ നമ്മളത്. മന്ത്യാണങ്കിൽ തന്നെ ദംമ്ട്ട് ക്കാണ്ടേ
ആഹ് അപ്പൊ ചി ബീഫി നമ്മള് വേവിച്ച്ട്ത്തേൻ്റെ ശേഷം പിന്നമ്മള് പാത്രത്തില് സം ഫ്ലവർ ഓയില് പാർന്ന്ട്ട് കൊർച്ചുള്ളി പോരെ എങ്ങനെ പ്പതിൻ്റെ കണക്കൊക്കെങ്ങനെ ഇൻക്ക്
ആഹ് ഞാം പിന്നെ മാന്തില് ടലാണ് എന്താച്ചാല ബീഫ് കഴ്ക്കയ്ക്കെയ്ക്കെല്ലാം അര്ഞ്ഞിടും. പുള്ളിയും കായാപ്സിക്കോം ആഹ് ഒന്നായിട്ട്ട്ടാണ്ട് അങ്ങനെ ഇടലാണ് അതുപോലെ ഓയിലും അയല് പാരും വെള്ളൊന്നും മാ ഇല്ലാതെ അങ്ങനെ വേവിക്കും.
അതല്ല ഞാൻ ചോയ്ക്ക്ണത് അപ്പൊ ഇങ്ങളീ ബീഫ് ല്ലേ വേവിക്കുമ്പളാണോ ഈ ക്യാപ്സിക്കൊക്കെ ടാ.
ആഹ് അതെ യതെ യതെ ആഹ് അതൊക്കെ ക കുക്കറിലൊന്നായിട്ട്ടലാണ്. ബീഫിൻ്റെ കൂടെ തന്നെ ഇട്ട് ക്കാണ്ട് അര്ഞ്ഞ്ക്കാണ്ടങ്ങനെ ഒന്നിച്ച് വേവിക്കും. രണ്ട്, മൂന്ന് വിസ് ലായാ പിന്നെ ഓഫാക്കും.
ആഹ് ആഹ് അയ്പ്പോ അയ്ക്ക് ആ എർച്ചിക്ക് വേവ്ക്ക്ണെർച്ചിക്ക് വെള്ളം ചേർക്കൂല.
ഏഹ് വെള്ളം ചേർക്കൂല്ല അമ്മേ അയ്ന് പകരം ഈ ഓ സം സ ഫ്ലവറാണ് അയ്‌ലാ വേയിക്ക്ണത് പിന്നമ്മക്ക് എത്താ റൈസ്ക്ക് പോരാത്ത മാത്രം പാർന്നൊട്ത്താ മതി. കൊറവ്ണ്ടെങ്കില് അയ്ന് കൊർ അത്യാവശ്യം പാരും ചെയ്യും അയ്ക്ക്.
ക്ക്ണ വെള്ളെന്നെ ബീഫ് ന്നെറങ്ങി വേരേക്കൂല്ലേ.
ആഹ് അത് ണ്ടാവും അത് ന്നാലും വെള്ളണ്ടാവും ലാസ്റ്റ് പിന്നെ ഈ ഉള്ളി അതേപോലെ ഈ ക്യാപ്സിക്കൊക്കെ വെന്ത് താവുമ്പഴേ അതൊക്കെ വെള്ളായി വെരൊല്ലോ. നല്ല വേകുമ്പം ബീഫിന്റെ കൂടെ വേവിക്കു പിന്നെ ള്ള ണ്ടെങ്കില് വറ്റിച്ച്ട്ത്താ മതി നമക്ക്.
ആഹ് ന്നട്ട് പിന്നെ അത് വേവിച്ചേന്റെ ശേഷം
ആഹ് ആഹ് ചോ ഏഹ് അല്ലല്ല വേറെമ്മള് വെ ആഹ് യ് അരി വേയിച്ച് കാണ്ട് ഉം തൾപ്പിച്ചൂറ്റണം.
ആഹ്
തൾപ്പിച്ചൂറ്റിക്കാട്ട് ഉം അങ്ങനെ പിന്നെ ദംമ്ട ബിരിയാണിക്ക് ചെയ്യ്ണാതിരി. അങ്ങനെ ദംമ്ടും പിന്നെ അതിലേക്ക ക്ക കണല് വാണ്ട്യോൽക്ക് കണല് വെച്ച്ക്കാണ്ട് ഓയലൊയ്ച്ച്ക്കാണ്ട് അങ്ങനെ ദംമ്ട്ടാ മതി. എള്പ്പാണ് ഇങ്ങള് ഉം ഇങ്ങളൊക്കെങ്ങനെണ്ടാക്കല്?
അപ്പൊ മാഗി ക്യൂബൊക്കെ എപ്പള ടാ?
അതൊക്കെ ഈ ബീഫ് ല്ടും. ബീഫ് ബേ ഉം പിന്നെ മാണെങ്കി വെള്ളത്ത്ക്കുടാമ്മക്ക് ചെറീയൊരുകഷ്ണോക്കെ. ഇതിന്റെ വെള്ളത്ത്ക്ക്‌ അമ്മരി വേയിക്കുമ്പോ
ആഹ് ആഹ് ന്നാങ്കി അരിമ്മല് പുട്ച്ചോളോല്ലുലെ
ആഹ് ആഹ് അയ്മ്മല് പിടിച്ചോളും ന്നാലും പിന്നെ ഒന്നായിറ്റമ്മള് മി മിക്സെയ്യല്ലോന്നായിറ്റ്.
ആഹ് ഇ ഞങ്ങള് ഞങ് ഇവടെങ്ങനെ വെക്കലറ്യോ ആദ്യം ബടെ ഞമ്മള് ചി ക്കനാ വെക്കല് ഞാ ഇൻ ഞാതരെ വെച്ചോക്കീട്ടില്ല പക്ഷെ ഞാകണ്ട തെങ്ങനെച്ചാല് ചിക്കനില്ലേ ചിക്കനമ്മൾ മസാലട്ട് വെക്കോല്ലോ?
ആഹ് ആഹ്
ന്നട്ട് പിന്നെ ഈ സൺഫ്ലവർ ഓയി ഓയല് എഹ് ഒര് പാത്രത്തില് പാർന്നിട്ട് അയ് ക്ക് ഈ മാഗിക്യൂബും അതുപോലെ ഏഹ് ചെറീ കൊർച്ചുള്ളീം
ഉം
പിന്നെപ്പന്താപ്പയ്ക്ക്‌ട അയ്ന് പ പച്ച ആ ചെറിയജി പച്ചമുളക് ഒക്കെ ഇട്ടാണ്ട് ഈ ചിക്കനയയ്ല് കേട്ത്തി കുറചേരോന്ന് അങ്ങോട്ടുങ്ങട്ടൊന്ന് മറിച്ച്ട്ടാണ്ട് ട്ടട് വേവിച്ചെട്ക്കും ആഹ്, ഇന്നട്ട് പിന്നയ്ക്ക്‌ കു ആഹ് പിന്നെയ്കോർച്ച് വെള്ളം പാർന്ന്കാണ്ട് പിന്നെ ഐക്കാണ് ഈ റൈസ്ടാ തോന്ന്ണ്ട്,
അഹ് അങ്ങനിം വെക്കല്ണ്ട് തോന്ന്ണ്ണ്ട് അതൊക്കെ യൂ ട്യൂബിൽകണ്ടക്കഅങ്ങനെ വെള്ളത്തിൽ ദമ്മ്ട്ട്കാണ്ട് അമ്മൾ എല്ല മം അരിട്ട്കാണ്ട് വേവി ച്ച്ക്കാണ്ട് ദമ്മ്ട്ണദും കണ്ട്ക്ക്‌ണ് പക്ഷെ തൾപ്പിചൂറ്റുമ്പളെ ആ കേടൊന്നുല്ലന്നറിംഞാനേ, മറ്റേ ആ വെള്ളം ഉം
ആഹ് പ്പബീഫില് ഇത് സിമ്പളാണപ്പലെ ആ ബീഫിന്റെ കൂടെ എല്ലാമസാലിട്ടട്ടാണ്ട് വേവിച്ചിട്ത്ത്ട്ട് ട്ട് ലാസ്റ്റ് ഈ ചോറിനെ ഏഹ് തൾപ്പിചൂറ്റി ചോറ് ഊറ്റിട്ത്ത്ട്ട് പിന്നെ ഏഹ് കണല് സൺഫ്ലറ് പാർന്നണ്ട് വെച്ച് ദമ്മ്ട്ടാതിലെ,
ആഹ് ആഹ് അങ്ങനദി
ആഹ് ആഹ് ആഹ് അയ്ശരി പിന്നെ ഞങ്ങള് വ ന്റെ വീട്ടിലൊക്കെ വടെ ബീഫിനോട് ഹ് വല്ല്യ താല്പര്യ ബി ഇല്ലന്നല്ല ഈ ബീ ച്ച് ബിരിയാണി മം എല്ലാരുത്ത്ന്നൂല
ആഹ് ആഹ് ആഹ്
ഒക്കെ ചിക്കം ബിരിയാണി വേണം,
അത് ശരി
ഉം അപ്പൊ പിന്നെ ബീഫ് ഞങ്ങൾ വെര്ട്ടി വെക്കല ഏഹ്
ഏഹ് ഏഹ് അതണ്ടാക്കിയത്
എ ഞങ്ങള്ണ്ടാക്കിയത് പ്രാശ്യം ണ്ടാക്കിയത് പിന്നെ ണ്ടാക്കിയിട്ടില്ലങ്ങള് ഓഡ്രയ്ത്ക്ക
ഏഹ് അണോ?
ആഹ് മന്തിന്നെ ഓഡ്രയ്ദ്ക്കാണ് എല്ലാ പ്രാവശ്യുണ്ടാക്കലാ ഇപ്രാവശ്യം ഓഡ്രയ്യാന്ന് പറഞ്ഞ ണ്ട് അങ്ങന അങ്ങനാക്കിക്കാണ് ഇപ്പ ഞമ്മക്കിപ്പോ പണ്ടത്തെ മാതിരി ക്ക്‌ല്ലതൊന്നുല്ലല്ലോ പെണ്ണ്ങ്ങള് ഫുള്ള് ഓഡ്രയ്യല്ലേ പരുന്നാക്ക്‌
അതന്നെണ്
ഉം പെരുന്നാക്ക്‌ണ്ടാക്കാമടിയായിട്ടേ
ആഹ് ആഹ് ആഹ് ശരിയാണ്
ഞങ്ങളതേമാതിരി ഒന്നും ഒ ഇപ്രാവിശ്യ അദ്യയിട്ടാണ് ട്ടോ ഓഡ്രയ്തേ
ഏഹ് ഏഹ് ആണോ?
ഉം
ഇവിടെവന്ന്ട്ട്ണ്ടായിനി
ഹ് ആഹ് ഞങ്ങള്ബാ അങ്ങനെ ഞങ്ങള് ഫുഡ് വാങ്ങും ഒ ഡ്രത് വാങ്ങും പക്ഷെങ്കി ഞങ്ങൾ പെര്ന്നാക്കൊന്നും വാങ്ങേല്ല ചെൽപ്പ സൽക്കാരം ഇങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വിളിച്ച്ണ ചെറീ സൽക്കാരൊക്കേണ്ടാവൊല്ലോ അങ്ങനത്തെ സൽക്കാരത്തിനൊക്കെ ഞങ്ങ ഇങ്ങനെ വാങ്ങും അല്ലാത്ത വല്യ സൽക്കാരക്കെ ആണെങ്കിൽ ഞങ്ങൾൻന്റെ ഇന്റെ നാത്തൂന് നായിട്ട് വെക്കും നല്ല ഒരു പത്ത് പത്താൾ എത്ര ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ പത്ത് പത് കിലോ ഒപ്പം വെച്ചൊക്കെ ചെയ്യും ന്റെ എഹ് എളച്ചൻ്റെ കുടിയിരിക്കൽൻ്റെ അന്ന് മുപ്പത് കിലോ ചോറ് വെച്ചത് ഇന്റെ നാത്തൂനാണ്.
എഹ് ഏഹ്
ഉം അപ്പം ഞങ് ആഹ് ഞങ്ങളെ അങ്ങൻത്തെതിൻ്റന്ന് താത്തന്നെ വന്ന് വെക്കും.
ആഹ് അത് ശരി.
താത്താക്ക് അവ്ടെ അങ്ങനെ വെച്ച് ഷേലായിട്ടേ അവ്ടെ കൊറേ ആൾക്കാര്ണ്ട്. വല്യ ഫാമിലിയാണ്. അപ്പം താത്ത തറവാട്ടിലാണ് നി ത്. അപ്പം ഈ തറവാട്ട്ക്കാണല്ലോ എല്ലാരും വര്വാ. ആഹ് അപ്പങ്ങനെ നിന്നുംങ്ങാണ്ട് വെച്ചുംങ്ങാണ്ട് ആണ്ട് ശേലായതാ. കട്ടി കെട്ടിച്ച്ണ സമയത്ത് ഒണക്കമീനെങ്ങനെ മുറിച്ചല് പോലും അറിയില്ലേനി പറിം താ ത്തെ. ഇപ്പൊ എൽ എന്താച്ചല് അതൊ ക്കെ റെഡ്ഡ്യാണ്. ഇപ്പ നമ്മളവിടെ ചെന്നാലും തന്നെ എൻ ഞമ്മളിപ്പോ ഏത് സമയത്ത് ചെന്നാലും ഞമ്മക്ക് അവ്ടെ ഫുഡ്ണ്ടാവും. ഇല്ലെങ്കി കൊണ്ട്രിപ്പിച്ച അങ്ങനെ ഒര് ഇതാണ്.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ശരി ഉം. പിന്നെന്ത് പെരുന്നാക്ക് ഡ്രസൊക്കെട്ത്തോ? ആഹ് ഇട്ത്തേ.
ആഹ് എന്ത
തൊക്കെട്ത്തു. എന്ത ഇട്ത്തെ? ചുര്ദാറന്നെ.
ഏഹ് ഇങ്ങളെങ്ങനെ ശി ബി
റ്റ് വാങ്ങലാണോ, അല്ല ബിറ്റ് കയ്ഞ്ഞെതിൽ വാങ്ങ വാങ്ങിയതേനി ബിറ്റ് വാങ്ങ്യക്കേനി. ഇപ്രാവശ്യം ഉം ആഹ് അടിക്കും.
ഇങ്ങളടിക്കുലേ? ആഹ്.
നടിക്കല്ണ്ട്. അന്നങ്ങനെ വാങ്ങി. ഇപ്രാവശ്യം പിന്നെ ഉം റെഡിമെയ്ഡ് ഇട്ത്ത്. കാലിന് ചെറ്തായിട്ടൊര് ര് സുഖല്ലേനി. അപ്പ പിന്നെ ഞാന് അടിക്കാനാവൂല്ലല്ലോ കര്തിക്കാണ്ടേ.
ആഹ് അഹ്ശരി. അപ്പങ്ങളീ അടിക്കുമ്പോ ഇങ്ങള് ങ്ങള് പൊർത്ത്ക്കൊക്കെ അടിച്ചൊട്ക്കോ?
പൊർത്ത്ക്ക് ങ്ങെ മാക്സ്യൊക്കെ അങ്ങനടി
ആഹ് ആഹ്. ഞാനു അങ്ങൻ തന്നേണ് ട്ടോ. ഇ അല്ല ഇങ്ങക്ക് അ അടിക്കാൻ അറിയോ നന്നായിട്ട്?
ആഹ് അറിയാ അറിം ഉം. കൊഴപ്പൊന്നില്ല. ഇന്നാലും ചുരിദാർ അടിക്കും മാക്സി ഒക്കെ അടിക്കും. മാക്സി ഒക്കെ അടിച്ചൊട്ക്കല്ണ്ട്. ആഹ് ഇണ്ട്. മാക്സ്യൊക്കെ അടിച്ചൊടുക്കും. അല്ലാത്തെ ചുൽദാറായാലും ബിറ്റൊക്കെ തന്നാ. ആഹ് ആഹ് യൂണിഫോമൊക്കെ അടിക്ക ല്ണ്ട്. ടൈമുണ്ടാവുല്ല പിന്നോരോ ഇത്ള്ളതോണ്ടേ. ആഹ്. ഉം. അയ്ശരി. വേറെന്തെങ്കിലും ബിസിനസ് ണ്ടോ ങ്ങ ക്ക്? ആഹ് വേറെ ത് ചെറുതായിട്ട്ണ്ട്. അപ്പപ്പിന്നെ ടൈമ്ണ്ടാവൂല്ല. ഇന്ന് പ്പം ഞാനേ, ആഹ്.
ഇൻക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നുല്ല അപ്പൊ ഞാൻ പിന്നെ അടി ക്കും. അടിക്ക്ണെച്ചാല് ഞാൻ തന്നെ സ്വയം വെട്ടിങ്ങാണ്ട് ഞാനന്നെ സ്വയം പഠി ച്ചാ വെട്ടല്. എവ്ട്ക്കും പഠിച്ചാനൊന്നും പോയിട്ടില്ല. ആഹ് അതെ ഇപ്പ യൂട്യൂബ് കിട്ട്ണോണ്ടേ. ഇപ്പന്റെ മോക്ക് ല്ലെ യൂണിഫോമ് മറ്റേ ആ ബുൾ ഷർ ഷർട്ടും പിന്നെ ഷെമ്മീസും അതിന് പോക്കറ്റ് വര്നെ ശി ഇതുണ്ടല്ലോ. ല്ലെ ഞെറി പോ ക്കറ്റ് ഞെറിന്നൊക്കെ പറിം. ഞമ്മളെ എൽ കെ ജി കു ട്ട്യേളെ അങ്ങനത്തെ യ് ന്യു ഷെം പെറ്റിക്കോട്ടിന്റെ ഒര് ആ ദ് ണ്ടല്ലോ.
ആഹ്.
ന്നെ അടിച്ചീനനി എനിക്ക് അറിഞ്ഞിട്ടൊന്നല്ല ഞാന എന്തൊക്കെ യൂ ട്യൂബ് നോക്കിക്കണ്ട് ആണ് ഞാൻ ഫുൾ അടിച്ചത് പക്ഷെ കോളറ് വ ച്ചതേ റെഡി ആയിന്നുട്ടോ ഞാൻ അടിച്ചപ്പളേ
ആഹ് ആഹ് ആഹ് പക്ഷെ നമ്മ നോക്കണെയൊക്കെ കയ്യോത് പറയും ഇങ്ങട്ട്
നമ്മള് അറിയാ അറിയില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നാലെ ഒന്നും അറിയില്ല നമ്മളൊന്ന് ചെയ്യാൻ പ ഇത് ഒന്നാം ക്ളാസിലും ഞാന് ഇതേപോലെ ഞാന് ചെയ്തിട്ടില്ലേനി ആ ഷർട്ട് ഞാന് പുറ ത്ത്‌ കൊടുത്തേക്കേനി ഷെമീസ് ഞാനടിച്ചു ഷമീ സിമ്പിൾ ആണല്ലോ ഷർട്ടിന് വേണ്ടി ഞാൻ പൊറ ത്ത് കൊടുത്തക്കേനി അ പ്പോ പിന്നെ രണ്ടാം ക്ലാസിന്നു ഞാൻ വിചാരിച്ചു എന്തിനാ പുറത്ത് കൊടുക്കണെ യൂട്യൂബ് നോക്കിയാ ഇപ്പോ നമുക്ക് മനസ്സിലാവൂലോ
മിണ്ടല്ലേ മിണ്ടല്ലേ ഉം ഉം
അപ്പൊ പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി അപ്പൊ നോക്കിയപ്പോ അത് റെഡിയാവും ചെയ്ത്
ആഹ് അ ആ എല്ലാം കറക്റ്റ് നമുക്ക് അതിൽ കാണിക്കൂന്ന് പറയാണേ
ആഹ് കാ മെഷർമെന്റ്
നോക്കാണെങ്കില് ഉം
കറക്ട് ആക്കാരം അപ്പൊ പി
ആഹ് ആഹ് ആഹ്
നമ്മ എടുത്താ മതില്ലോ ഇത് കണ്ടിട്ട് എന്നോട് ചോയ്ച്ചീനി നമ്മക്കും അടിച്ച് തരുവോന്ന് അപ്പൊ ഞാൻ പുറത്തത്തെ ഞാൻ വാങ്ങിയില്ല കാരണം എന്താ വെച്ചാല് ഞമ്മളെ മക്കളത് കേട് വരണ മാതിരി ശരിയല്ലല്ലോ ഞമ്മക്ക് നല്ലോം അറിയാ ഇല്ല വ
റേഞ്ച് പോയോ ആ ആ ആ ആ ആ ആ എന്നാ ഓക്കെ
വിളിക്കണ്ട് എന്നാ ശെരി ഉം
ആഹ് എന്നാ ഓക്കേ ഉം ഉം